ഹലോ.
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം.
എന്തൊക്കെയുണ്ട് വിശേഷം സുഖം.
ആഹ് സുഖം ഉം സുഖം തന്നെ. പിന്നെ വേറെന്ത മഴയുണ്ടോ? ആഹ് മഴ ഇന്ന് ചെറുതായിട്ട് മഴ വെയില് മഴ വെയില് അങ്ങനെയ.
ഉം ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയാണ്.
ഏഹ് നല്ല മഴ ഇവിടെ എടക്ക് വെയില് വരുന്നുണ്ട്ട്ടാ എടക്ക് ഒരു ആശ്വാസ ത്തിന് വെയില് വരും പിന്നെയും മഴ പിന്നെയും വെയില്.
ആഹ് ഹാ ആഹ്.
അവിടെ തുടർച്ചയിട്ട് മഴയണ്ല്ലേ.
ഇവിടെ മൂന്നാലോസം വെയിലായിരുന്നു ഇന്ന് രാവിലെ തൊട്ട്
ആഹ് ആ ഇവിടെ ഇന്നലെ നല്ല വെയിലായിരുന്നു.
ആഹ് രാവിലേ നല്ല കാറ്റായിര്ന്ന്.
ഏഹ്.
നല്ല നല്ലാ മ
. ഇവിടെ കാറ്റും അങ്ങനതേ ഒരു ബുദ്ധിമുട്ടുമില്ല ചുമ്മാ മഴ വെര മൂടി കെട്ട് ട്ടാ മഴ പെയ്യാ പോവാ. പിന്നെ കൊറച്ച് കഴിഞ്ഞ് ഒരു ഒരു ഇളം വെയില് വരും.
ആഹ്.
അഹ് പിന്നെ വേറെ എന്താ? ആഹ് ഇനിയിപ്പോ അങ്ങോട്ട് മഴയെന്നായിരിക്കും. ഇന്ന് മഴയുണ്ട് പിന്നെ ഫുഡായൊ യാത്രയില്.
ഫുഡ്ഡൊക്കെ ആയി ആഹ് എല്ലാ ആയി.
ആഹ് ഡിന്നറായില്ലേ ആഹ് ഇവിടെ പിന്നെ നോമ്പാണ്.
നോമ്പാണ് ആഹ് ആഹ് അപ്പൊ പിന്നെ രാത്രിയില്
ആഹ് അതെ അതെ രാത്രിയിലേക്ക് പത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്
റെഡിയാക്കി
ആഹ് റെഡിയാക്കി മം
ആഹ് ആഹ് ആഹ് ആഹ
പിന്നെ ഇനി ഇപ്പോൾ ഫുഡ് ചോറിൻ്റെ ആവശ്യല്ലല്ലോ ഇനിയിപ്പോൾ നാളത്തേക്ക് നോക്കിയാൽ മതി
നാളത്തേക്ക് ആ നാളെ ഇതുപോലെ രാത്രിയിലേ കഴികൂല്ലേ
ആ അല്ലെന്നാ നോബ് കഴിഞ്ഞു ഇന്ന് ഇന്നലെ ഇന്നും ആയിരുന്നു കഴിഞ്ഞു
രണ്ടു ദിവസേ ഉള്ളു
രണ്ട്സെ ഉള്ളു അത് കഴിഞ്ഞു അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല നോമ്പായാലും പകല് ഫുഡിൻന്റെ കാര്യങ്ങളന്നും നോക്കേണ്ടി ആവശ്യല്ലല്ലോ പിന്നെ നമ്മളെ അ അടിച്ചുവാരല് തുടക്കല് അലക്കല് ഒക്കെ നോക്കിയാൽ മതി
മതി പക്ഷെ വൈകുന്നേരത്ത് ചെയ്യണംല്ലേ
ആ വൈകുന്നേരം പിന്നെ ഫുഡ് വെച്ച്ണ്ടാക്കണം
ആഹ് ആ ആ
ഉ നിങ്ങള എങ്ങനെ രാത്രിക്ക് വേറെ ഉണ്ടാക്കലാണോ
ഇല്ല ഉച്ചക്കത്ത് തന്നെ നമ്മള് രാത്രി കഴിക്കും
ഉണ്ടാവില്ല ചെലര് ചിലരെ വീട്ടില് രാത്രിക്ക് വേറെ ഉണ്ടാക്കണം
രാത്രിൽ അതെ അതെ അതെ അ ഷുഗറ് ഷുഗറും കൊളസ്ട്രോള ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും ഉ ചോറ് പറ്റില്ലല്ലോ
അതെ അതെ നല്ല ബുദ്ധിമുട്ട ഉം ഉം അതെ അപ്പോ അവര് ബുദ്ധിമുട്ട്ന്നെയാണ് പിന്നെ ഉം കുട്ടികളൊക്കെ
കുട്ടികള് ഒരാളെ ഉള്ളൂ
ഉം അതും ലീവ് ആണല്ലോ അല്ലേ
ഇന്ന് ലീവാണ് ട്രിപ്പൊക്കെ പോകറുണ്ടോ
ആ പോകാറുണ്ട് ഇപ്പൊ ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല ദൂരൊക്ക പോകും ഇണ്ട് പക്ഷെ ഈ വെക്കേഷനിൽ പോയിട്ടില്ല ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോ ആ വെക്കേഷനിൽ പോവാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ
ഉം
ക്രിസ്മസോ ഓണോ അങ്ങനെ എന്തെങ്കിലും പിടിക്കണം
അപ്പൊ ലോങ് ട്രിപ്പ് പോവാറുണ്ട് ല്ലേ
ആഹ് പോവാറുണ്ട്
എത്ര ദിവസതിന് പോ പോവും
ദവസം അത് ഒരു രണ്ടു ദിവസത്തേക്ക് അത്രക്കെ ഉള്ളു ഉം ഉം ഉ അതില് കൂടുതലന്നുല്ല
ഊട്ടി അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോവോ
ആഹ് ഞങ്ങള് ഇവിടെ മറ്റേ വയനാട് വയലട ആഹ് വയനാട് എവിടെ എവിടെ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ലട്ടോ
ഉം ഉം
ഉം സ്ഥലത്തിന്റെ പേര് എവിടന്നും അറിയില്ല വയനാട് ചുരം കയറി അങ്ങനെ പോയി എവിടെയോ റിസോർട്ട് എടു അ അങ്ങനെ താമസിക്കാം
നല്ല സ്ഥലം കാണാൻ പോയില്ല
ആഹ് സ്ഥലം ഇന്ന സ്ഥലം കാണാന് മൂന്നാറ് പോയിട്ടുണ്ട്
അല്ല ഞാൻ ചോ ച്ചത് ഈ വയനാട് പ്രത്യേകിച്ച് ഒരു വയനാട് ഒരുപാട് സ്ഥലംണ്ടല്ലോ നമുക്ക്
ആഹ് വയനാട് ഒരുപാട് സ്ഥലണ്ട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഇഷ് ട്ടം പോലെണ്ടല്ലോ വയനാട് ഞങ്ങ ഉം ഞങ്ങക്ക് അവിടുന്ന് എളുപ്പാണ് വയനാട് പോവാന് അപ്പൊ ഞങ്ങള് ആ ഞാ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ ഞാന് വയനാട് കേറി ഇറങ്ങുന്ന ആളാ
ആഹ്
ചൊരത്തുമലൊക്കെ കേറി എറങ്ങും
നമ്മക്ക് ഇവിട്ന്ന് അത്യാവശ്യം നല്ല ദൂരം ണ്ട് വയനാട് പോവാൻ ഉം വയനാട് നല്ല ദൂരംണ്ട് വലിയ രാ രാത്രി ഫുള്ള് വേണം
അതന്നേ ഞങ്ങക്ക് എളുപ്പ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്കൂട്ടർമല് ഞങ്ങള് വയനാട് ചൊരം കേറി ഉള്ളില് പോയി അവിടെ എന്താ അങ്ങട്ട് സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ലട്ടോ അൗ ഒരു ദിവസം അവ്ടെ സ്പെൻ്റ് ചെയ്ത് ഈ വൈകുന്നേര ആവുമ്പോ തിരിച്ച് പോര ചെയ്യ
തിരിച്ചു പോരും ആഹ് ആഹ് നമ്മക്ക് ഇവിടന്ന് ഇന്ന് വൈകുന്നേരത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാല് നമുക്ക് രാവിലെ ആവും അങ്ങനെ
അതെ ല്ലേ
അതെ ആഹ് ഞാന അങ്ങനെ പോയി വയനാട് പോയായിരുന്നു ഒരു വട്ടം ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പം കോളേജിൽന്ന് പോയായിരുന്നു നമ്മുടെ ഈ കുറുവാ ദ്വീപ്
ആഹ് കുറുവ ഓഹ് ഞാൻ പോയിട്ടുണ്ട്
ആ അവടെ മുഹ ദ്വീപിൽ പോയായിരുന്നു മറ്റേക്കബനി ആഹ് ഹാ ഹാ ഹാ അവടെ എത്രയോ ദ്വീപ് ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ.
ഉം ഉം ഉം ഉം ഉം ഉള്ളിലേക്ക് പോയാ നല്ല നല്ല സ്ഥലങ്ങളൊ
സ്ഥലങ്ങളുണ്ട് നമുക്ക് ആഹ് ആ കുറുവാദ്വീപിന്റെ ആ നദി അതിലേക്കൂടെ നമുക്ക് നടക്കാമല്ലോ നദി ക്കുടാ നടന്ന് അപ്പർത്തെ കരയില് അതെ അതെ അപ്പർത്തെ കരയ്‌ല് ചെന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങ ത്തോട്ട് നടക്കണം പിന്നെ ഒരു പുഴ കാണും
ആഹ്
അങ്ങനെ
ആഹ് അതെ അതെ ഉം ആഹ് അതെ അതെ പക്ഷെ ഇപ്പഴൊന്നും അങ്ങോട്ട് പോവാൻ പറ്റില്ല മറ്റേ വെള്ളാണ് പിന്നെ അട്ടയ ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ ഉം അട്ട ഉണ്ടാവും ആഹ് ചോര കുടിക്കും ഞങ്ങള് എവിടെയിരുന്നു വയനാട് എത്തണ്ട അതിന് മുന്നേ താമരശ്ശേരി ചൂങ്കംന്ന് പറയും
താമരശ്ശേരി ചുരം ആഹ് അറിയാം അറിയാം അറിയാം
ആഹ് അവിടെണ്ടൊരു ഇങ്ങനെയുള്ള ഒരു സ്ഥലം നല്ല ഏഹ് പാറക്കട്ടും വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് ഒരു സ്ഥലണ്ട് അവിടെ ദിവസം പോയി വരുമ്പോം ഏഹ് അട്ട വീട്ടിലെത്തിയാരാ കാണുന്നത് അട്ട കുടിച്ച് അട്ട കുടിച്ച് ചോര വാർന്നെടുക്കുന്ന ഡ്രസ്സിലൊക്കെ ചോര
ഈ സംഭവം കടിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല
ഇല്ലല്ല അറിയില്ല അതാ അവ കടിച്ചു കഴിഞ്ഞിട്ട് അവര് അതെ അവര് കടിച്ചു കഴിഞ്ഞിട്ട് അവരങ്ങ് വയറ് നറഞ്ഞഴിഞ്ഞാ അവരങ്ങ് വീണു പോം
ആഹ് ആഹ്
പിന്നെ നമ്മള് ആഹ് പക്ഷെ നല്ലതാന്ന് പറയുന്നുണ്ട്ട്ട നമ്മളെ ശരീരത്തുള്ള കേട്ള്ള ആഹ് ബ്ലഡാണ് ആഹ് അതെ അതൊരു ചികിത്സ തന്നെ ഉണ്ടല്ലോ അട്ടന്നെ കൊണ്ട് കടിപ്പിക്കുന്നെ ഇണ്ട്ണ്ട് നമ്മളെ ശരീര ത്തിലെ കേടുള്ള ബ്ലെഡ് ഒക്കെ കളയാൻ വേണ്ടിട്ട് അട്ടനെ കൊണ്ട് അവിടെ ആഹ് അവിടെ വെച്ചിട്ട് കടിപ്പിക്കും.
കടിപ്പിക്കും ആഹ് ആഹ് ആഹ് ഓഹ് ഈ ബ്ലഡ് കട്ടിയായിട്ടൊക്കെ കെട്ക്കുവാണെങ്കി.
ആഹ് അതെ അതെ അതെ കേട്ള്ള രെ ബ്ലഡൊക്കെ നമുക്ക് അങ്ങനെങ്ങ് പോം
അതൊരു പുതിയ അറിവാ.
ആഹ് അതെ ഉം നിങ്ങളെങ്ങനെ ഫാമിലിയറ്റ് ട്രിപ്പ് പോലുണ്ടോ?
ഫാമിലിയട്ട് നമ്മള് വൺഡേ ട്രിപ്പൊക്കെ പോയിട്ടൊള്ളൂ.
ആണല്ലേ ഉം.
ആഹ് അല്ലാതെ ദൂരോട്ടൊന്നു അങ്ങനെ പോയിട്ടില്ല. പോയത് നമ്മള് പഠിക്കുന്ന സമയത്ത് പോയത അത്രേഉള്ളൂ.
ആഹ് പിന്നങ്ങ് ഈ മറ്റേ നമ്മൾ ഫാമിലിയിള്ള എല്ലാരു കൂടെ വണ്ടി വിളിച്ച്
ഇല്ല അങ്ങന പോയിട്ടില്ല നമ്മുടെ ഇവിടുന്ന് അമ്മടെ അവിടെ ആഹ് നമ്മള നാട്ടീന്ന് ആഹ് വണ്ടി വിടും ഇങ്ങൻതേപോലെ സ്ഥലത്തേക്ക് അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ചേന്ന് ട്ട് ആഹ് ചെല്ലുന്നവരെല്ലാം നേര്തെ പേര് കൊടുത്തിട്ട് അങ്ങനെ പോം
അങ്ങനെണ്ട ആഹ്
അങ്ങനെ ആഹ് നമ്മളീ ഇവിടെ
അതെ ആഹ് അത് ഞങ്ങക്കറിയില്ല ഞങ്ങള് കഴിഞ്ഞ വർഷ തോന്ന്ന്നു ഞങ്ങളെല്ലാരു ഫാമിലിയെല്ലാരും കൂടി വെല്ല്യ ബസ് വിള്ച്ച് ആഹ് ഓക്കെ ഒരു എല്ലാരുണ്ടാവും ഫാമിലീലെ.
ആഹ് ഇവിടെ പക്ഷേങ്കില് ആഹ് നാട്ടില് ആഹ് നാട്ടിലങ്ങനൊരു വ്യക്തി കാണും. ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സില് ആഹ് വണ്ടി വിടും അപ്പ അവരിങ്ങെനെ ചോദിക്കും എല്ലാരോടും. ഉം ഇന സ്ഥലത്ത് പോകുന്നുണ്ട് ഇത്ര ദിവസത്തെ
ആഹ് അത് മറ്റേ ഈ മറ്റേ എന്താ ഇതിന്റെ പാർട്ടീടൊക്കെ ഭാഗായിറ്റാണോ?
അല്ല അങ്ങനല്ല ആഹ് അത് ഒരു ഉം അവര് ചുമ്മാഇങ്ങനെ വിടുന്നതാ. അപ്പ അവർക്കെന്തെങ്കിലും ലാഭം കിട്ടും മനസിലായില്യോ? അവര്ക്കി ബസ്സിന്റെ ഫീസിന്റെ
ആഹ് പീസ്ന് ഒരു ഒരു ശതമാനം കിട്ടാ വാണ്ടി.
കിട്ടും. അപ്പ ഇന്നിം ഇത്രേം ആഹ് ഇത്രേം പേരു കൂടെ ആവുമ്പം ഇവർക്കെന്തെൽ ലാഭം കിട്ടും അത് അങ്ങനൊരു ചെയ്യമ്പഴേ ഇങ്ങനെ ആള്കളെ കൊണ്ടോവുകയും ചെയ്യാം ചെഇത്രേം ഒരുപാട് ആളുകൾ കാണത്തില്ലേ. അ ബസ് ഒരു വല്ല്യ ബസ്സാരിക്കും നറച്ചാളുകൾ കാണും അപ്പ അവർക്ക് എന്തെങ്കിലും ലാഭം ഇല്ലാതെന്തായാലവരങ്ങനെ ചെയ്യത്തില്ലല്ലോ.
ആഹ് ആഹ് ഞാനിപ്പ കേൾക്കാത്
ആഹ് ആഹ് അങ്ങനെ ചെയ്യുന്നോര ആഹ് അവരിതേപോലെ ഓരോ ഓരോ തവണയും ഓരോ സ്ഥലത്തേക്കാ പോണെ. അപ്പം ആളുകള് അം സ്ഥലകാണി ഞാന് പോയിട്ടില്ല എന്റെ അ മ്മ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്നെ വിളിക്കും എന്നെ വിളിക്കും പോന്നോ ചെല്ലുന്നോന്ന് പറഞ്ഞിട്ട് വിളി ക്കും പക്ഷെ എനിക്ക് ഇവനേം കൊണ്ടു പോവാൻ പറ്റത്തില്ല.
ആഹ് ആഹ് ഇപ്പൊ പക്ഷെ വേറൊന്ന്ണ്ട് നമ്മളെ ഈ ഡിഗ്രിക്ക് പഠിച്ചവര് പ്ലസ് ടുവിന് പഠിച്ചവര് അങ്ങനെയുള്ള ഫ്രണ്ട്സുകള് എല്ലാരുകൂടി കൂടി ട്ട് ട്രിപ്പോവ അതൊരു ട്രെൻ്റായിട്ട് മാറീട്ട്ണ്ട്.
ആന്നേ
ഉം അത് വൺഡേ ട്രിപ്പ് ഏഹ് രണ്ട് ദിവസം നിക്ക്ന്നൊന്നുവുണ്ടാവില്ല വൺ ഡേ ട്രിപ്പൊക്കെ പോവുന്ന്ണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോവുന്ന്ണ്ട് പക്ഷെ ഞാനിതുവരെ കൂടിയില്ലട്ടോ അവരെ കൂടെ
ആഹ് ആഹ് എന്ന എനിക്ക് പോവാനന്ന് പറഞ്ഞാല് ഇവൻ അങ്ങനെ അധികനേരം ഇരിക്കത്തില്ല ഒരുപാട് നേരൊന്നും ചെറിയ കുട്ടിയല്ല ഒന്നാം ക്ലാസ്സില് പഠിക്കുവാ ഞാക്ക് ഈ പാർക്കിലൊക്കെ പോന്നേനോടാ താല്പര്യം
ആഹ് അത്
അല്ലാതെ വേറുള്ള സ്ഥലത്തൊ ആഹ് വേറുള്ള സ്ഥലത്തൊക്കെ പോയേക്കെ എന്തോ അത് ആസ്വദിക്കാനുള്ളരിതായി ട്ടില്ലല്ലോ അതെ ആഹ് അതൊരിക്കലെ പാർ ക്കി പോണം ചാടണം ഓടണം അങ്ങനത്തൊരു ഇതാണ്
ഉം ഉം ഉം അപ്പൊപ്പിന്നെ കൊറച്ചൂടി വലുതായിട്ട് നോക്കാ
വലുതായിട്ടേ പറ്റൂ നമ്മക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ആഹ് അല്ല അമ്മ അമ്മേ അമ്മടെ കൂടാ പോന്നത് ഇവിടുത്തെ അമ്മയേപ്പിക്കാൻ പറ്റത്തില്ല വികൃതി ക്കുട്ടനായതുകൊണ്ടെ
ആഹ് ആഹ് അയ്ശരി ഉം ആഹ് ആഹ് ഓക്കെ ശരി ഉം